ഹലോ
കേൾക്കാല്ലേ
ആ കേൾക്കാം എന്നാ എടുക്കുവാ
ഞമ്മടെ സ്കൂൾ ഫ്രീ ആയിട്ടിങ്ങെനെ കടക്ക
ആ ഫുഡൊക്കെ കഴിച്ചു. ചോറുണ്ടോ? മഴണ്ട് ഇപ്പൊ
ന്ന് വെല്ലാണ്ടല്ല ന്നും മഴ പെയ്തിട്ടില്ല
ഇന്ന് മഴ പെയ്തില്ലേ. ഇവിടെ ഇപ്പഴും മഴയാ
എ ഏ
നല്ല മഴയ രാവിലെ മുതലേ മഴയായിരുന്നു. പിന്നെ ഇപ്പം ചെറിയ രീതിയില് പെയ്തൊണ്ടിരിക്കുന്നു. ഉം അതെയോ ഇവിടെ രാവിലെ എല്ലാം തെള്ള് കുവന്താ മക്കള് സ്കൂളി പോയപ്പോ എല്ലാം മഴയായിരുന്നു.
അ ആ
ഭയങ്കര പാടാ സ്കൂളിൽ പോകുമ്പോയ് ത്തേക്കും നനഞ്ഞോണ്ട് പോകണ്ടേ
ആ അപ്പൊ ബുദ്ധിമുട്ടാണേ. എത്ര കൊട ണ്ടായാലും അവരെ വേകും തോക്കപ്പാടാഉമ്പേക്കിന് എവ് ട്ടെങ്കിലൊക്കെ കൊച്ചാ
എല്ലാം നനഞ്ഞു പോവും. എങ്കിലും ബുദ്ധിമുട്ടാ ഞാൻ പർ ന് ഭയങ്കര പടാ ഇച്ചിരി കിഞ്ഞിട്ടാ വെയ്യുന്നെങ്കി എളുപ്പോണ്ടോ
ആഹ് ഇത് സ്കൂൾ പോണ ടൈമിലും വര്ന ടൈമില് കുറച്ച അധികോം ണ്ടാവും.
ആഹ് ശരിയാ. വരുന്ന സമയത്താണെങ്കി അത്രയും കൊഴപ്പമില്ലായെ. ഇ വീട്ടിലോട്ടല്ലേ വരുന്നെ.
ആ പിന്നെ ഫ്രഷായാ മതിയാലോ. ഇത് മറ്റേ നാനഞ്ഞിട്ട് പോയിട്ടാ ക്ലാസ്സിലിരിക്കണ്ടേ.
ന്നെപറയും ഭയങ്കര ബുദ്ധിമുട്ടാ ഈർ ചയാന്ന് പറയും. അതുകൊണ്ട്ച്ച കുറച്ച് പോയാ മതി. അല്ല ഒരാൾക്ക് കുറച്ചോ യാതി. ഒരാൾക്ക് ബസ്സി കേറി പോണം. ഉം പിന്നെ ഇന്നെന്താ? ആഹ് ഇല്ല. തൻ ന്ന് ഇച്ചിരി പോകേണ്ട ആൾക്ക് ഞാൻ കൊണ്ടോയി വിടും. ഊം ദൂരെയുള്ളൊരാള് ബസ്സിന് പോവുന്ന ആൾ ക്ക് തന്നെ പൊക്കോളും. തിര് ച്ച് തന്നെ വന്നോളൂട്ടോ. കൊണ്ട് വിടണ്ട ആളും. ആഹ് നടന്ന് വരാന്ള്ളേള്ളൂ. അപ്പം തന്നെ വ ന്നോളാംന്ന് പറയും.
ആ ആ എവിടെയാ റോഡ് സൈഡിലാണോ
റോഡ് സൈഡിലാ സ്കൂള് റോഡ് സൈഡിലാ ഞ ങ്ങള് മോളിലാ. പിന്നെ ചോറിനെന്തായിരുന്നു കറിയൊക്കെ?
കറി കുമ്പളങ്ങ ചി ആ കുമ്പളങ്ങ ആ
മീനൊന്നും ഇല്ലായിരുന്നോ
മീനില്ലന്ന് ഇപ്പയ് ഞങ്ങൾക്ക് മീൻ കച്ചോടാണ് അപ്പൊ പ്പൊ കൊറേയിട്ട് മഴ കാരണം മീനില്ല. അപ്പൊ പിന്നെ വല്ല ഒണക്കമീനോ മുട്ടേ ചെലപ്പോ ചിക്കൻ വാങ്ങും അങ്ങനെക്കെ ആയിട്ട് അഡ്ജസ്റ്റയ്ത് പോണുണ്ട്.
എങ്ങനെയെങ്കിലൊക്കെ പിന്നെ അവധിക്ക് യാത്രയൊന്നും പോയില്ലേ?
അവധിക്ക് ഇബടെ എന്താ ത്താ അയ്ന്റെ പേര്? ഇവടെ പെരുന്തൽമണ്ണ അടുത്തൊരു സ്ഥലെണ്ട്. പേര് പറയാൻ കിട്ടണില്ല ഇപ്പൊ അവിടെക്ക് പോയിരുന്നു കു ട്ട്യേളേംകൊണ്ട്. അവിടെ മല കേർ ണതാണ്. അവിടെ ഉം കുറേ നടന്ന് നടന് നടന്ന് നടന്ന് മര ൻ്റെ മോളില് എത്തുമ്പക്ക് നമ്മളൊരുവിതാകും അങ്ങനെ പിന് പിന്നെ അവിടുന്നറങ്ങിപ്പോന് പിന്നേവിടെ കുട്ടീളെ ഒരു പാർക്ക്ണ്ട് അങ്ങനെ പാർക്കിലും പോയി ഓലെ കറങ്ങലൊക്കായിട്ട്
ആ ആ ഇവിടെം പിള്ളേരെം പാർക്കിലൊക്കെ കൊണ്ടോയി ബീച്ചില് കൊണ്ടോയി മ് മ് ഭയങ്ക ഭയങ്കരസല്ലേ ആലപ്പുഴക്ക്
ആ ആ
ഉം ആ നല്ലല്ലേ
അതെ അങ്ങനെക്കെ പൊറത്തൊക്കെ പോകുമ്പളല്ലേ രസ ആ ന ഉള്ളില ആന്ന് കൂട്ടീളെ രും പറഞ്ഞിട്ട് മ്മക്കും പോവാ
ആ വീട്ടില് തന്നെല്ലേ ഇരിക്ക്ന്ന്
ആ ശരിയാവും ആന്നെ
ന്ന്ലെ മ്മളൈ
ആ അപ്പൊ ടേസ്റ്റ് ഇണ്ടാവൂല
എന്തോ സ്വന്തമായിട്ട് വെച്ചിട്ട് കഴിക്കാൻ തോന്നൂല
ആ അതെ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് മ്മയുടെ കയ്യിന്നൊക്കെ അങ്ങനെ തമ്മ
അത് പറയും വിളമ്പി താ വിളമ്പി തരാൻ പറ്റുമെങ്കിൽ താ എനിക്ക് പറ്റൂല വിളമ്പിത്തിന്നാൻ എന്നു പറയും അ ഇപ്പഴന്ന് കുഞ്ഞി കൊച്ചാണെന്ന് ചോയിക്കും
ആ ആ ഈ ഈ മാത്ര വിചാരിച്ചിട്ടുണ്ടാവില്ലേ
ഏ ഞാൻ ഓർത്തു ഞാൻ മാത്രാണ്
ഞാനും ഞാനും വിചാരിച്ചത് അപ്പൊ അങ്ങനെ ചോദിക്കണരൊക്കെ പറയും എല്ലാവരും അങ്ങനെ
അത് ശരിയ എല്ലാരും തന്നെ അങ്ങനെ പറയും ഇവിടെ അങ്ങനെയല്ല അത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാത്ത എന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയത് എനിക്ക് തോന്നിയത്. ഇവിടെ ഉം നാത്തൂമാര് മ്പോന്നു കഴിയുമ്പോ സ്വന്തമായിട്ട് തന്നെയ കഴിക്കുന്നൊക്കെ
ആ
തള്ളേ ഞാൻ വീട്ടിൽ പോവുമ്പോ എന്താ ഞാൻ എനിക്ക് വിളമ്പിത്താ തള്ളേ ന്ന് പറയുന്ന ഞാൻ പറയും അപ്പൊ ഞാനോർത്തു ഞാൻ മാത്രാ അത്രള്ളായിരിക്കും ഇങ്ങനെയന്ന്
ഏ അവരുടെ വെക്കൊക്കെ ചെയ്യോ നാത്തന്മാര്
ആ ആ ചെയ്യാൻ കേറും എങ്കിലും ഉം നമ്മളുള്ളത് കൊണ്ട് കുറച്ച് മടി
ആ അങ്ങനെ
ഉം അല്ലെങ്കിലും ഉം വെക്കാനൊക്കെ കയറും വെറൈറ്റി ഐറ്റംസ് അവർടെ വീട്ടി പരീക്ഷിച്ചിട്ട് സക്സസ് ആയത് ഇവിടെ വന്ന് പരീക്ഷിച്ച് ഞങ്ങൾക്ക് തരും അത് ശരിയാ നല്ല ടേസ്റ്റ് ആയിരുന്നെന്നു പറയുന്ന ഐറ്റ് ഇവിടെ വന്ന് വീണ്ടും ഉണ്ടാക്കിത്തരും ആ അപ്പൊ ശരിയാ നമ്മള് ന്ന് നമ്മള് ഈ വെച്ചതുതന്നെയല്ലേ പിന്നെയും പിന്നെയും വെക്കുന്നേ
ആ ഞാനും ഞാൻ വീട്ടിൽ പോയിട്ട് പരീക്ഷിച്ച എന്നിട്ടാണ് പിന്നേ ഇണ്ടാക്കൊള്ളൂ
അവരെ ബലി കൊട്കാനല്ലേ
അതെ അല്ല ഇവിടുന്ന് ബലി മറ്റേ ചിലപ്പോൾ
ഉം ഉം അവരെറക്കിവിടും ടെസ്റ്റില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ കൊള്ളൂല്ലല്ലോ
ആ ആന്ന് ഉം
ഇന്ന് ഞങ്ങക്ക് സമ്പാറ ഉം സമ്പാറൊക്കെ വെക്കോ നിങ്ങൾ അവടെ
ആ വെക്കും വെക്കും
ഉം ഇങ്ങോട്ടേക്കുണ്ട് സാമ്പാർ അവിയിലൊക്കെയിട്ട്
അ ഇന്നെന്താ അവിടെ സ്പെഷ്യല്
സ്പെഷ്യൽ ഒന്നുല്ല സമ്പാറുണ്ട് ചിക്കൻ വാങ്ങി പൊരിക്കാൻ തീരുമാനിച്ചട്ടുണ്ട്
ആ അപ്പൊ ഉച്ചക്കോ എന്താ കഴിച്ചേ
അ ഉച്ചക്ക് ഞാൻ ചോറുണ്ടില്ല
അ അ ഈ നേരം വരെ ഇനി എപ്പോ പൊരിക്കണം ഇനിയെപ്പോ പൊരി- പണം
ഉം ഞങ്ങൾ കഴിക്കുമ്പോ മൂന്ന് മണി കഴിയും
ആഹ്
അപ്പോ പിന്നേ ആ
ചുടോടതന്നെ പൊരിക്കാനാകാർലേ
ചൂടോടുകൂടിയ
ആഹ് ആന്ന് അങ്ങനെ ടെസ്റ്റുണ്ടാവൊള്ളൂ ചിക്കനൊക്കെ അറുത്ത് വെച്ച പിന്നെ കഴിക്കുമ്പോ ഒരു ടെസ്റ്റ് തോന്നൂല ആഹ് മീന് പിന്നേം ഞങ്ങള് അങ്ങിനെ പൊരിചെക്കും ചിക്കന് അങ്ങട്ട് ടെസ്റ്റ്തൊന്നുല്ല തീരെ എല്ലാതും ചോടോടകനെ കെ ട്ടുംപതിനു ടെസ്റ്റ്‌ സംഭവം
ആ ഇവിടെല്ലാം ചൂടോടു കൂടി പൊരിക്കുന്നെക്കെ അതുകൊണ്ടായിരിക്കും എനിക്ക് അതിന്നോടഷ്
ആഹ് ടെസ്റ്റാന്ന പിന്നമ്മള് പണിഴിഞ്ഞാമതി
അത് ശരി ഹ് ഹ് ഹ് അപ്പോല്ലാങ്ങനെ ചൂടോടുകൂടിയ
ആ
ചൂടോടുകൂടി ചുട്ടോണ്ട് ചുട്ട് ചുട്ട് ചുട്ട് എന്താ വെള്ളെപ്പല്ലെ വെള്ളെ പംണ്ട് വെള്ളപ്പം
ആഹ ആഹ
ഉ അതൊക്കെ ചൂടോട കൂടിയാ ചൂട്ന്ന്
ആഹ
അല്ലെങ്കിൽ തണുത്തോയ് കഴിയുമ്പോഴത്തേക്കും എന്താ ബലം വെക്കുന്നു ഉണങ്ങിപ്പോന്നു അങ്ങനെ പറയാ അതുകൊണ്ട് ഉ ചൂടോട് കൂടി ചുട് കൊടുക്കും
ആഹ വൈകുന്നേരം ചൂടാപ്പ
ആഹ് വൈകുന്നേരം ആണേങ്കില രാത്രി ആണേലും രാത്രി പന്ത്രണ്ട് മണിക്കക്ക്ണെങ്കലും
അതെന്താ നേരത്തൊക്കെ അപ്പളൊക്കെ കഴിക്കോ
നമ്മൾ താമസയേ കഴിക്കുള്ളൂ താമസെ കിടക്ക
ആഹ ആഹ് നല്ല ശീല
പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പിള്ളേരെ കെടുത്തർത്തു
ആഹ ങ്ങള് വേണ്ട വേണ്ട പേരെങ്ങനെ കേൾക്കോ
അത് അവരേക്കാന്ന് പോയിട്ട് വന്ന് കഴിയുമ്പഴത്തേക്കും താമസിക്കും ഒന്ന് വാ വന്നി ട്ട് പിന്നെ പോയിട്ട് വരുമ്പഴത്തേ ക്കും ലേറ്റ് ആകും അപ്പഴത്തേ
അങ്ങട്ട് അവിടെ ആ മ സമയം വരേക്കെ എന്താ പണി അതോ വെർ തെപൊർ
ചുമ്മാ ഫ്രണ്ട്സുവായിട്ട് ഉം ഹു ഉ കറങ്ങാൻ കറങ്ങാനല്ല ചുമ്മാ
ആ വരും പത്തുമണീക്ക ആവും വരുമ്പ കെട്ടോ ആ ക്ലബ്ബി പോയിരിക്കും എന്നിട്ട് ഇവിടെ പൊഴേണ്ട് അതിലൊക്കെ കുളിച്ച് ല്ലാക്കുമ്പോലക്കെ ഇങ്ങനെ കയറിവരും എഹ.
ഉ ഇത് കളിയക്കാല പക്ക കെറ്റക്കെല്ലപ്പഴേ
ആഹ്.
കണ്ടിട്ടൊക്കെ പയ്യേ വരത്തുള്ളു.
ആഹ്.
നീ ഇന്ന് മുതൽ എങ്ങാണ്ട് ലോകകപ്പ് തുടങ്ങൂലേ?
ആഹ് ആഹ് നീ പറയണ്ടാ. ഹ ഹ.
റ്റ മ ട്ടോ ഞാനും ക്രിക്കറ്റ് ഇരുന്ന് കാ ആ മ ഭയങ്കര ഇഷ്ട കളി. ഈ പിള്ളോര് പറയും ഉമ്മിക്കും തുടങ്ങിയ വ വാപ്പിയുടെ വട്ട് എന്ന് ഞാൻ കാണും എനിക്ക് സൂര്യ ടെ കളി ഭയങ്കര ഇഷ്ട
അ ആ
ഞാന് എന്താ ഉം അവന്റെ കളിയുണ്ടെങ്കി പ്ര തേകിച്ചിരിന്ന് കാണും.
അ ആഹ്
അ എന്താണോ അത് ഞനെ ആ ഇഷ്ട വാഴ ക നമ്മളേ
ആ അതുകൊണ്ട് പിന്നെ അവർക്കൊരു കൂട്ടുണ്ടാവൊല്ലൊ കാ
ആ പതിനൊന്നര ഒക്കെ ആവുമ്പം കണ്ടില്ലെങ്കിൽ ഞാൻ പറയും ഇങ്ങോട്ടേക്ക് വാ എന്നിട്ട് നമ്മക്ക് രണ്ടു പേർക്കും കൂടെ ഒന്നിച്ചിരുന്ന്കാണാന്ന്. എന്നിട്ട് ഓ എൻ ഞാൻ കാണാത്ത ഓവറെല്ലാം അവര് വരുമ്പോഴത്തേക്കൊ പറയും ഇത്രേം ഓവർ സിക്സ് അടിച്ച് ഇത്രേം ഓവർ ഫോർ അടി ച്ചു ഇത്രേം ഓവറായപ്പം അല്ല എന്നോട് വന്ന് പറയും ഞാൻ കാണാത്ത നേരത്ത് ഉം ഇത്രേ ഓവറായപ്പം വിക്കറ്റ് വന്നു. ഇത്ര ഓവർ ഇത്രയും റൺഎടു ത്തൂ റൺ ഔട്ട് ആയി എന്നൊക്കെ പറയും ഞങ്ങ്
എനിക്ക് ഓട് കാണുമ്പോതന്നെ പ്രാ
എനിക് ഇഷ്ടാ ഫുട്ബോൾ ഇഷ് ട്ടാ ഫുട്ബോൾ നടക്കുമ്പോഴും ഇരുന്നു കാണും. -
ആ ആ
എന്നെ പെട്ടന്ന് നാല് വർഷം പോയിത് നാല് വർഷത്തി ഒരിക്കല ഒള്ളു ലോകകപ്പ്- അത് ഭയങ്കര അരങ്ങാ ഉം- മ്
അയിന്റെതായാലും ഫ്ലക് ഫ്ലക്സ് വെക്കലും തെരക്കും ഫ്ലക്സ് വെക്കലും ആ രൺ ഇതാകുമ്പോ ആടെ തറുതാക്കിട്ട് ആരൊക്കെ ആരൊക്കെ മുന്നില് കേയറുണ്ട്ന്ന് വിചാരിച്ചിട്ട്-
മെസ്സിയും നെയ്മറും റൊണാൾഡോയുടെ ലാസ്റ്റ് കളിയല്ലേ?
ആ
അതുകൊണ്ട് ഭയങ്കര ഉം ആരാധകർക്ക് ഭയങ്കര ഹരം ഹരത്തോട് ഹരം ശരിന്നാ എന്നാ ശരിയെന്നാ
ആ ശരി ശരി
ഹലോ